ഹലോ ആ ആ ആ സുഖം തന്നെ
ആ സുഖം
ആ ആ ആ ആ സുഖം തന്നെ
ആ ഇല്ലല്ല മഴ ന്ന് പെയ്തില്ല
ഓ ഇവ്ടെ രാവിലെയൊക്കെ മഴയാര്ന്നു
അതെ ഇന്നലെ രാത്രി നല്ല മഴയേര്ന്നു ഇന്ന്
ആ അത് ശരി ഓക്കെ ഓക്കെ ആ ആ കോച്ചിങ്ങ് ഫുഡ്‌ ഒക്കെ കഴിഞ്ഞതാ
അതാ മക്കള് കഴിക്ക്ണു ഞാൻ എനിക്ക് വയർനൊരു സുഖല്ല
ഓ ഓ അത് ശരി
കഴിച്ചോ
ആ ഇല്ല ഇല്ല കഴിക്കണം
ആഹ്
ആ പിന്നെ ഫുഡ് ഒക്കെ കഴിയാൻ കൊഴപ്പല്ലേ പുള്ളാർക്ക്
ആ പുള്ളാർക്ക് ചെർതിന് ഭയങ്കര മടിയാ ആ വാരി ക്കൊടുക്കണം എപ്പളും
പത്ത് വയസ് പത്ത് വയസായിട്ട്ണ്ട് കഴിക്ക വെശക്കാ വെശക്കാന്ന് പറയില്ല
ഓ അത അതാണ് കൊഴപ്പം
ആ വെ വെശ്ക്കാന്ന് പറയില്ല വ വാരി കൊടുത്താല് കൊർച്ചൊക്കെ കഴിക്കും ഉം നമ്മള് മുന്നില് വെച്ചൊട്ത്താല് അത് അവ്ടെ ഇട്ട് പോകും ചെയ്യും
ഓ അത് എത്രയിലാ
അവള് മൂന്നില് ഉം ഉം വല്യവള് പിന്നേ അതൊന്നും കൊഴ്പ്പൊന്നുല്ല അവക്ക് വെശന്നാൽ അവള് വാങ്ങി എട്ത്ത് കഴിച്ചോളും അവള് ഉണ്ടാക്കീ ഇവള് തീരെ കഴിക്കൂല അവ്ടെ എങ്ങനെയാ
ഓ ഇവ്ടെ എ എളയതിന് പാടാ കഴിക്കാനൊക്കെ വാരി കൊടുക്കണം അങ്ങനെ അത് ക അത് അതും പിന്നെ അശ് വെശക്ക്ന്നുന്ന് അങ്ങനെ പെട്ടെന്ന് പറയത്തുല്ല
ആ വേറെ നടക്കൊക്കെ നല്ല ഭക്ഷണം കൊട്ക്കാൻ ണ്ടായ്റ്റ് അവർക്ക് കഴിക്കാൻ വയ്യ ഓരോ കുട്ട്യാള് ഞാൻ പറിം തൊക്കെ കിട് കിട്ടാത്ത കുട്ട്യേള് എത്ര ണ്ടാവും ഹേ നിങ്ങക്ക്‌ കിട്ടീട്ടാന്ന് പറയും
അപ്പോ അവര് പറയും അത് പണ്ടത്തെ കാൽത്താരിക്കും
ആ അതെ അങ്ങനെയാണ് അല്ല ആ ഇ ഇപ്പത്തെ കാലത്തും അവര് ചെല കുട്ടികള് ചെല ഭക്ഷണത്തിന് ആഗ്രഹിക്കോലോ ആ അങ്ങനെ കിട്ടിക്കോൾണംന്നില്ല
ആഹ് ആഹ് ആഹ്
ഇപ്പം നമ്മൾ ഇപ്പത്തെ സാഹചര്യത്തിൽ ഇപ്പം നമ്മുക്ക് ഞാൻ പറ അവര് എന്ത് പറഞ്ഞാലും ഏ നമ്മള് ഭക്ഷണത്തിന്റെ കാര്യത്തില് വാങ്ങി കൊടുക്കോലോ
ആഹ്
കഴിക്കൂല മുട്ട മുട്ട ഒട്ടും കഴിക്കൂല മുട്ടം ആ മീനും
ആം മീനും ഏ ആ ആ് മുട്ട ഇവിടെയും കഴിക്കാൻ പാടാണ്
ആണല്ലേ ഉം ഉം ഒരു മടിയന്നര കുറേ പറഞ്ഞാല അതിന്റെ വെള്ള മാത്രം കഴ ഏ മഞ്ഞക്കറി അവിടെത്തന്നെ വെക്കും എന്നാല അതെങ്കിൽ അതെങ്കിലിൽ വെച്ചിട്ട് ഞാന് ഞാൻ പിന്നെ ഞാൻ മഞ്ഞ കഴിക്കും പുമുടുക്കും
ആ ശരിയാ ഇവിക്കാന ഇഷ്ടം എല്ലാവർക്കും
ആഹ ഡോക്ടറെ കാണി ഇപ്പ ഞാന് പോയി വെക്കേഷന് അത് ലേക്കനി ഉം വെയിറ്റ് കുറവാണ് എന്താ പറഞ്ഞിട്ട് കാൽസ്യം വിറ്റാമിന ഒക്കെ തന്നു ഒരു മാസം തന്നെ കഴിഞ്ഞിട്ട് ഒന്നു കൂടെ കാണിക്കണം കേട്ടോ നിർബന്ധമായിട്ടും കാണിക്കണംന്ന് പറഞ്ഞ ഒരു മാസം കൈ പോവാൻ കൂടി ഉ പോവണം നാളെ മറ്റന്നാളെ വ്യാഴാഴ്ച പോവാൻ നേര
ആഹ പിന്നെ എന്താണ് ബുക്കൊക്കെ വാങ്ങിച്ചോ?
ഇല്ല നമക്ക് വാങ്ങിച്ചിട്ടില്ല വാങ്ങണം അതിന് ഈ പറഞ്ഞ പോലെ അന്ന് ഡോക്ടറെ തന്ന പോകുമ്പോ ഡോക്ടറെ കാണിച്ച ഇറങ്ങിട്ട് വാങ്ങാ അങ്ങനെ പർച്ചേസ് ചെയ്യാ എന്നൊക്കെ വിചാരിച്ച് ഞാൻ നിക്കാണ്
ഓ ഓ ഓ വാങ്ങിച് അ ആഹ് വാങ്ങ വാങ്ങിച്ച ആഹ ആഹ
ആ
പിന്നെ ഏഹ
ബാഗും കാര്യങ്ങളും ഒക്കെ മേടിച്ചോ അല്ലാത്ത
ബാഗ ഒക്കെയ ബാഗ് ബാഗ് ഷൂ ഇതൊക്കെ വാങ്ങിച്ച എന്താ വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങി ച് ബാഗ് ആഹ ബാഗ്ഗ വാങ്ങിച്ചു
ആഹ ആഹ
ബാഗ് ഉണ്ട് ആ കംപ്ലയിന്റ് ബാഗ് പഴ കഴിഞ്ഞ വർഷത്ത് തന്നെ ഒരു കപ്യിന്റ് ഒന്നുമില്ല രണ്ട ബാഗ്ണ്ടായിരുന്നുോ ഉം അപ്പൊ അത് മാറി മാറി ആഹ് മാറി മാറി കൊണ്ടവ്നോണ്ട് കൊണ്ട് രണ്ടിനും വലിയ പരിക്കില്ല
ഒ
ഒന്ന് കൈകിടുമ്പോ ഒന്ന് കൊണ്ടോവും
കൊണ്ടോവും
ഉം അതൊണ്ട് വലിയ വലിയ പരിക്ക് വന്നിട്ടില്ല
ആ ആഹ പിന്നെ രാത്രി കൃത്യ സമയത്തൊക്കെ ഉറങ്ങുവാ അതോ
ഇല്ല പതിനൊന്ന് മണി പതിനൊന്നരൊക്കെയ കിടക്കുമ്പോ ചിലപ്പോ പതിനൊന്ന് മണിക്കൊക്കെ കടക്കും ഒറങ്ങാ പന്ത്രണ്ടണിയക്കാവും
ഇനി സ്കൂളിൽ പോകുമ്പോ മാറ്റണമല്ലൊത്
ആ അതെ അതെ നമ്മളനെ ആ അവര്മതിയാണ് പിന്നെ ഉച്ചപ്പ ചിലദിവസ സങ്ങളിൽ ഉറക്കണ്ടല്ലോ എന്നും ഉറങ്ങിയിട്ടില്ലെങ്കിലും നമ്മൾ കിടക്കുമ്പോ അവരും കടക്കും ഉറങ്ങിപ്പോവും ഉം അതൊക്കെ ഇനിയിപ്പരു ബുദ്ധിമുട്ട്ണ്ടാവും
ആഹ ആഹ
അവിടെ ഒറങ്ങോ പിള്ളേര് ഉച്ചയ്ക്ക്
ഓ പുള്ളര് അങ്ങനെ ഉച്ചക്കൊന്നും ഉറങ്ങത്തില്ല പിന്നെ പക്ഷെ രാത്രീ ഈ പറഞ്ഞ പോലെ നേരത്തെ ഒറങ്ങിയാലല്ലേ എണീക്കാൻ പറ്റൂ
ആഹ് അതെയതെ നമ്മളും അങ്ങനെ കെടക്കാ അതിപ്പോ അവരും അങ്ങനെ കെടക്കും വെയ്റ്റയ്യും ഞാല്ലാതെ കെടക്കൂല കാത്തിരിക്കും ഉം
നമുക്കൊറെ ജോലി കാണുല്ലോ
ആഹ് അതെയതെ
ആഹ് ഹാ പിന്നാ വേറെന്താണ് ഫു എന്തായിരുന്നു സ്പെഷ്യലന്തായിര്ന്ന്
സ്പെഷ്യല് ഇന്നൊന്നുല്ല ഇന്ന് മീനായിരുന്നു ഉം മീന് മത്തി മീന് ഇന്നെട് മത്തി ടേസ്റ്റ് ഇണ്ട്ട്ടോ
അയ് ശെരി
ഉം പരിപ്പ് കറി വെച്ചു പപ്പടം തോരനും
ഓഹ് ഓഹ്
അവിടെ സ്പെഷ്യല്
ഇവിടെ ചക്കക്ക ചക്കയും പിന്നെ ചൂരകറി
ആഹ് അയ്ശെരി ആഹ് പിന്നെ മോര് കറിയും ഉം അല്ലാചോറും വെച്ച് ചോറുണ്ടോ
ആഹ് ചോറ് ചോറ്
ചക്ക എങ്ങനെ നിങ്ങള് വെക്കാ പിന്നെ ഉം വെള്ള കൊർച്ച് വെള്ളത്തോടെ ചക്കപു
ആഹ് വെള്ളത്തില് വെള്ളത്തില് വെള്ളം വെള്ളം വെച്ച് വേവിച്ചിട്ട് പിന്നെ
ആഹ് ആ അപ്പൊ കൊറച്ച് ലൂസ് ലൂസൂടായിട്ടല്ലേ അ ചോറില് മിക്സയ്തിട്ട് അങ്ങന കഴിക്കും ആഹ് നമ്മളും അങ്ങനെ തന്നെ ചോറിന് വെക്കുമ്പോ അങ്ങനെ വെക്കും അല്ലാ തെ നമ്മള് പുഴുക്കായിട്ട് വെക്കുമ്പോ ബീഫ് അങ്ങനത്തെ കറിക്കാവുമ്പോ അത് മാത്രം കഴിക്കുമ്പോ നല്ലെ വെള്ളല്ലാണ്ടെ വേവിച്ചൊട ഉം പുഴുങ്ങിയെടുക്കും
ഓഹ് ഓഹ് ഓഹ് ആഹ് ആഹ് ആഹ് നമ്മളങ്ങനെ അങ്ങനെ
ഉം അതെ ആഹ് ശെരി ചക്ക ഇണ്ടോ വീട്ടില്
ആഹ് വീട്ടിലാ ഉണ്ടുണ്ട് ഇപ്പൊ ഇച്ചിരി ഉണ്ടായിരുന്നു ഇപ്പ ഇനി തീരാറായി ഉം ഉംഹ് അവിടെണ്ടോ അതോ
ആ ഇവിടെണ്ട് ഇപ്പൊ ഞാൻപ്പന്ന് ഇ ചക്ക ഇടണോന്ന് വിചാരിച്ചിരുന്നു പഷെ സമയം കിട്ടീലാ അത് ഇട്ട് കയിഞ്ഞാപിന്നെ അത് വെ പിന്നെ കൊടാലിക്ക് വെട്ടിയെല്ലാവർക്കും വെല്യ ചക്കയാണേ അപ്പൊ വീടുകള് അടുത്ത വീടുകളൊക്കെ കൊടുക്കണെങ്കിൽ എനിക്ക് സമയല്ലേയിരുന്നു പിന്നെപ്പ നാളെ ഇടാന്ന് വിചാരിച്ചു അപ്പൊ നാളെ ബീഫും വാങ്ങാ
ഓഹ്
അതെ
ഉം ഉം ഉം പിന്നെ മക്കളൊക്കെ ഇത് ഭക്ഷണ ഫുഡ് കഴിച്ചു കയിഞ്ഞോ?
ആഹ് അവര് കഴിച്ചു കയിഞ്ഞു അത അവര് എണീച്ചു ഞാൻ പിന്നെ പറഞ്ഞ നിക്ക് വയറിന് സുഖല്ല എന്തോ
അയ് ശരി
ഉം ഒരു വയറിനൊരു കനൊക്കെ തോന്നാ അപ്പൊ ഞാൻ പിന്നെന്ന് ചോറ് കഴിക്കണില്ല വിചാരിച്ച്
ആഹ് ആഹ് ഇല്ല ഇല്ല കഴിക്കണം കല്ലേസ് എന്താ പറയാ എഹ് എഹ് സിനിമക്കൊക്കെ പോ പോവാറുണ്ടോ
സിനിമക്ക് പോവാറ്ണ്ട് അങ്ങനെ വല്ലപ്പോഴും ഇപ്പൊന്നും പോവാറില്ല ലാസ്റ്റ്പ്പൊ വാഴ റ്റൂ ആഹ് നല്ല സിനിമയാന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒന്ന് പോ പിള്ളേര്ങ്ങനെ വയക്ക്‌ണ്ടാക്കിയപ്പോ വെക്കേഷ്നെ ആഹ് ആഹ് എന്റെ വീട്ടി പോയപ്പോ അവിട്ന്ന് എല്ലാരും ഒന്നിച്ചെങ്ങ്ട് പോയി ഉം അതെ ആഹ്
ആഹ് ഹ ഹ ഹ ആഹ് അ ആ വല്ലപ്പോഴൊക്കെ പോവും അത്രേള്ളൂ.
ആഹ്
അങ്ങനെ എല്ലാ മാസോം അങ്ങനെ പോവാറൊന്നുല്ല
ആഹ് ആഹ് ആഹ് ആഹ്
അ അ ഉ
ആ വാഴ റ്റൂ ഒരു വിധല്ലാവരും കണ്ടിട്ട്ണ്ട്ട്ടോ
ആഹ് ആഹ് ആഹ് ഒന്നാത് വെക്കേഷനൊ ങ്ങായന്നേ
ആ് അതെ വെകേഷനും കൂടെ ആയതോണ്ട് കണ്ടിട്ടുണ്ട് അത് പോയോ സിനി തിയേറ്ററ്ന്ന്
തിയേറ്ററി പോയോ തോ ഓട്ന്ന് തോന്ന്ന്ന് അയിബാ ഓടുന്നേല്ലാ പ്പോ ഹോട്ട് സ്റ്റാറില് എറങ്ങീട്ടുണ്ട് അതുകൊണ്ട് തിയേറ്ററി കൊറഞ്ഞാണുവല്ലോ
ആഹ് അതെയതെ ആഹ്
ആഹ് ഇനിയിപ്പോ ഈ ആഴ്ചേതോ മ മ മോഹലാലിൻ്റെ എന്തോ എറങ്ങുന്നെന്ന് പറഞ്ഞല്ലോ ആഹ് മോഹലാലിൻ്റെ ബർത്ത് വേക്ക്
ആഹ്
എന്തോ എറങ്ങ്ന്ന് പറഞ്ഞാര്ന്ന് പിന്നെ ഈ നെടക്ക് ഇനെടക്ക് മമ്മൂട്ടിയും മോ മമ്മൂട്ടിയും മോഹൻലാലും കൂടെ ഒരുമിച്ചുള്ള ഏതോ സിനിമ ഉണ്ടായിരുന്നല്ലോ രു
ആണോ ഏഹ് ശെരി
ആഹ്
ഞാനും ഈ പറഞ്ഞ കണക്കിന് ഇങ്ങനെ ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ റിവ്യൂസ് വരുവല്ലോ അങ്ങ്ൻ അങ്ങനെ കണ്ടതാ ഈ വാഴെക്കെ അങ്ങനെ കണ്ടപ്പോന്താന്ന് കാണാ പിള്ളേരും പറഞ്ഞപ്പന്നാ ഇഞ്ഞീ പോവാന്ന് വെച്ചതാ അല്ലാതെ അങ്ങനെ സിനിമയെകുറിച്ച് വല്ലാതെ ആറിയില്ല അപ്പത്ങ്ങനെ എല്ലാവരും റെവ്യൂ ചെയ്യ്‌ന്ന്ണ്ട് അയിന്റെ കഥയപ്പൊ പറയുന്ന കേട്ടപ്പത് കാണാൻനൊര് ആഗ്രഹം
ആഹ് ആഹ്
ആഹ്
ഇനീപ്പം ഇനിയിപ്പോ ടെൻഷനാണല്ലോ സ്കൂള് തൊർക്കുമ്പോ
ഉം അതെ സ്കൂള് തൊർക്കുമ്പോ നല്ലൊരു സംഖ്യ വേണല്ലേ ബുക്കും ബാഗും ഉം ഒക്കെയായ്ട്ട്
പിള്ളാരും ഇതായിട്ട്
ആഹ്
എന്താ ഇത് പൊരുത്തപ്പെടണം സ്കൂളുവായിട്ടും കൊറേസം പോവാതിരുന്ന്
ആഹ് പിന്നെ നമ്മളിരിക്കണ്ടേ പഠിപ്പിക്കാന് പ്പൊ കൂടെ ഇപ്പ നമ്മള് ഫ്രീയല്ലേ രാത്രിയായാല് ഏഹ് ആഹ് പിന്നെഞ്ഞ്പ്പ സ് ആഹ് തെ ആഹ് കൊറവായിരുന്നു ഇഞ്ഞ്പ്പോ രാത്രി കൂടെയിരിക്കണ്ടേ
ആഹ്
ര് ഓര് കൂടെയിരിക്കാറുണ്ടോ പഠിപ്പിക്കാൻ?
ആഹ് കൂടെയിരിക്ക ണല്ലെങ്കി ശരിയാവത്തില്ല എപ്പഴും പറ്റുവൊന്നും പറ്റത്തൂല്ല. ആഹ്
അതെ നമ്മള് കൊറച്ച് സമയൊന്ന് ഇരുന്ന് കൊടുത്താ മതി.
ആഹ് അഹ് അഹ് ആഹ് അതെയതെ
നമ്മ സമയണ്ടാക്കിയിരി
രിക്കണം കൊറച്ച് സമയെങ്കിലും കൊടുത്താൽ പിന്നെ ചെലപ്പോ പിന്നെവർക്കങ്ങ് പഠിക്കാൻ പ
ആഹ് അതെ പിന്നെ ബേസിക്ക് കൊടുത്താ പിന്നെ അവര് ഓക്കെ ആവു മറ്റേ ത് മൂന്നാ ക്ലാസ് സ് വരെ പഠിപ്പിച്ചാ മതി പിന്നെ അവര്
ആഹ് ആഹ് ഹിന്ദി ഉണ്ടോ?
ആഹ് ഹിന്ദിണ്ട്.
ഒണ്ട് ണ്ട് ആഹ് ഒണ്ട് ണ്ട്.
സി ബി സിആണ്.
ആഹ് സി ബി എസ് സി യാണ്.
ഉം ഞവ്ടെയോ?
ആഹ് അവിടെ ഹിന്ദിഒണ്ട് ഹിന്ദിഒണ്ട്. എൽ കെ ജി ഒട്ട് ഇപ്പ ഹിന്ദി ഒണ്ടല്ലോ. ഏഹ്?
ഏതാണ് സി ബി എ സി ആണോ?
ആ സി ബി എസ് ഇ ആ.
ആഹ് ആഹ് ആഹ് എൽ കെ ജി ട്ട് ണ്ടല്ലോ.
ആഹ് ഇപ്പൊ സ്റ്റേറ്റിനും ഒണ്ട് എൽ കെ ജി തൊട്ട്.
ആണോ?
ആഹ് ഒണ്ട് ഇപ്പോഒണ്ട് കയ്ഞ്ഞ വർഷം തൊട്ടുണ്ട്.
ആ ഹ ശെരിയാ അഹ് നല്ലരുതാലെ അല്ലെങ്കില് അവര് അഞ്ചാം ക്ലാസ്ന്നല്ലേ ബുക്ക് തൊടങ്ങുന്നുള്ളൂ.
ആഹ് ഇപ്പൊ മാറിയത്.
കഴിഞ്ഞ വർഷം ണ്ടാവില്ല ഈ വർഷം മുതലല്ലേ?
അല്ല കയ്ഞ്ഞ വർഷം ഞാൻ അന്വേഷിച്ച പോ ഒണ്ടായ്ര്ന്ന്.
ഏഹ് എന്താ ഞാൻ ഇല്ലാന്ന് പറയാ കാരണം എന്റെ വീടിന്റെ അട് അ എന്റെ ഒരു ബന്ധുക്കാരെ അഹ് എന്താണ്? സ്റ്റേറ്റന്ന് ഞമ്മള് സ്കൂൾലേക്ക് മാറ്റാൻ വേണ്ടി ചോയ്ച്ചപ്പോ ഹിന്ദി ഇല്ലാന്ന്. ഹിന്ദി ബുദ്ധിമുട്ട് വെരൂലെ ന്നൊക്കെ പർഞ് ആഹ് അവരിപ്പ സ്റ്റേറ്റിലാണ് അങ്ങനെയാണെങ്കി
ഓഹ് അഹ് ശെരി ഭയങ്കര ഹിന്ദി ഇല്ല അങ്ങനെ എഴുതാനൊന്നും ഇല്ല വായിക്കാനും
ആഹ് അങ്ങനെ ആയിരിക്കു ആഹ് അതായിത് ആഹ് ആഹ് ഒന്നാം ക്ലാസ്ന്ന് ഇവള് മൂന്നില് എത്തിട്ട്ണ്ട്. അതാണ് ആഹ് ശരി എന്ന വേറെന്ത് ആഹ് ശെരി ഉം
ഓക്കെ.